ഹലോ
ഹലോ
ആഹ്
പിന്നെ ഞാന് വടയുണ്ടാക്കും ആഹ് ഇതുണ്ടാക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കും
ആഹ് വട എങ്ങനെ ആഹ്
അതിന് മറ്റേ പൂവില്ലേ ഉഴുന്നുവട ഇണ്ടാക്കും പരിപ്പുവട ഉണ്ടാക്കും
ആഹ്
എന്റെ അത്ത ചായക്കടയാണ് അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അറിയാം
ഏഹ്
എന്റെ വപ്പ അത്ത പറഞ്ഞ വെച്ചാ വാപ്പ
ആഹ് വാപ്പ
ഉപ്പ ആഹ് അവിടെ ഉപ്പാന്നാ വിളിക്കുക
ആഹ് അവിടെ ഇപ്പച്ചീ ഇപ്പ എന്നൊക്കെ വിളിക്കും
ഉം ഇത് ഞങ്ങള് രാവത്തരുന്ന് പറയില്ലേ
ആഹ് ആഹ്
കേട്ടിറണ്ടോ അധികം കേട്ടിട്ടുണ്ടാവില്ല ആഹ് ആഹ് അങ്ങനെയുള്ളവരെ ഇവിടെ അത്താന്ന് വിളിക്കുക അതുകൊണ്ടാണ് ഉമ്മ എന്റെ ഉമ്മ ഉപ്പായിയാണ് പക്ഷെ എന്റെ വാപ്പാന്റെ പേര് അത്തയാണ് അതുകൊണ്ടാണ്
ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട് അത്താന്ന് വിളിക്കണ
ആഹ് പിന്നെ റീൽസിലൊക്കെ റാവത്തർ ബിരിയാണി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയണ കേട്ടുള്ളേ
ആഹ് ആഹ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് അറിയില്ല
അ അയിന് ആഹ് ഭാഗത്തുള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ല ഈ മലപ്പുറം തൃശ്ശൂർ ഭാഗം ആഹ് ഭാഗത്ത് ത്തെക്കൊന്നും അങ്ങനെ അറിയില്ല
ആഹ് ശരി
പാലക്കാട് പാലക്കാട് ജില്ലയിൽ എല്ലാവർക്കും അറിയാം
ഉം
അവിടെയുള്ളവർക്ക് മാത്രേ ഉള്ളൂ
ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ ഇവിടുത്തെ പോലെ തന്നെല്ലേ
അല്ല മാറ്റം ഉണ്ട് ഞാന് കല്യാണം അങ്ങനെ കൊടുക്കത്തി എനിക്ക് സെറ്റ് ആയില്ലേ ഭക്ഷണം വയറെ ശരില്ലാണ്ടായി അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അരി വന്നിട്ട് ചെറിയ അരിയല്ലേ
ഈ പച്ചരിയാ
പച്ചരിയല്ല ഇവിടെ പൊന്നേരിന്ന് പറയുന്ന
ആഹ്
കുട്ടി കുട്ടിയരി പച്ചേരിന്റെ മാരി ഉണ്ടാവും കാണുമ്പോ പക്ഷെ പച്ചേരി തന്നെയല്ല നമ്മണ്ട് അവിടെ നല്ല എരി എങ്ങനെയാണ് വെള്ള ഉണ്ടയായിട്ടുള്ള അരി അത് ഇവിടെ ഇവിടെ ചെറിയേരി കുഞ്ഞേരി അത് കഴിച്ചിട്ട് എന്താ പറയാ ഒന്നും സെറ്റായേല്ല ഒരു വയറുവേദനയും ലൂസ് മോശനൊക്കെയി എന്ത് കാട്ടണം ആഹ് തന്നെയാ കഴിക്കണ്ടേ വന്നു കൊ കുറച്ച് കുറച്ച് കഴിക്കും ഇചിരിച്ചേ കഴിച്ചട്ട് അങ്ങനെ പിന്നെ ഒരു മാസമായി അത് സെറ്റാകാന് കല്യാണം കഴിഞ്ഞ പുതുക്കത്തില് പിന്നെ ശരിയായി ഇപ്പൊ കൊഴപ്പില്ല കറിയൊന്നും കൊഴപ്പൂല്ല എല്ലാം കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ണ്ടായിരുന്നു അത് കഴിഞ്ഞ ശരിയായി
ആഹ്
നീ വെക്കോ എന്തെങ്കിലും എന്തെങ്കിലും വെക്കോ കറി?
ഞാന് കൂട്ടാനൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ മുട്ട കൂട്ടാന അങ്ങനൊക്കെ ഉണ്ടാവു ല്ലേ
ആഹ് ആ
ഉള്ളി കൂട്ടാന് തക്കാളി കൂട്ടാന് അതൊക്കെ ഉണ്ടാക്കും.
ഉം ഈ ചപ്പാത്തിക്ക് ദോശക്കൊക്കെ കഴിക്കണ മരി.
ആഹ് അങ്ങനെ ഉണ്ടാക്കും
കറിയൊക്കെ ഉമ്മെ വെ ക്യാല്ലേ?
ആഹ് കറിയൊക്കെ ഉമ്മ വക്കും. ഇല്ല അവിടെ അവിടെ എന്തൊക്കെയ കൂട്ടാന ഉണ്ടാവല്
ഇവിടെ ചെറപയർക്കറിവെക്കും ഉം കടലക്കറി വെക്കും ചോറ്റിനും വെക്കും കടലക്കറി. പിന്നെ വെജിറ്റബിൾ ചോറ് വയ്ക്കും. ഇവല് സാധാ അരിയിലെ വെജിറ്റബിൾ തോറ് വെക്ക ഞാൻ പറയണ് പൊന്നിയേരി പറയല്ലെ അയിലെ വെജിറ്റബിൾ ചോറ് വയ്ക്കാ നന്നായിരിക്കും. ബിരിയാണി അരിമാരി ഉണ്ടാവും ഓഹ് ഇവന്റെ അരിയിൽ താളിച്ചെന്തും വെക്ക നന്നായിരിക്കും.
ഉം
ഇവിടെ താളിച്ചിട്ട് ചോറൊക്കെ വെക്കുവല്ലോ ഈ ലെമൻ ചോറില്ലേ, ലെമൻ തക്കാളി ചോറ്
ആഹ് അത് ഞാൻ കേട്ടണ തക്കാളി ചോറക്ക്.
ആഹ് അതുമാരിക്കെ ഈ അരിൽ വെച്ചാ സൂപ്പർ ആയിരിക്കും. കൊണ്ടുവരുവോ?
ആഹ് തക്കാളി ചോറ് അത് ഒക്കെ കൊണ്ടുവരും.
ഉം പക്ഷേ ഇവിടത്തെ അരിയിൽ ഒരു പ്രത്യേകടേസ്റ്റാണ് കേട്ടോ അത് വെ അച്ചാ നമ്മുടെ അവിടെ വന്നിട്ട് ക നല്ല എന്താ പറയാ ഗുണ്ടായിട്ട് കിടക്കല്ലേ അതുകൊണ്ട് തിങ്ങുമ്പോൾ ഒരു വേറെ മോഡലായിരിക്കും പക്ഷേ ഇതിലൊക്കെ അല്ല എന്തു വേണമങ്കിലും വയ്ക്കാം ഈ അരിയിൽ
മോനൊക്കെ തിന്നോ?
ആഹ് അവൻ കഴിക്കാം അവനിക്ക് കൂടുതലേമ്മൻചോറ ഇഷ്ടം കാരണം അതില്ല എരിവില്ലാത്തത്.
ആഹ്
അതില് അത്ര എരിവടുണ്ടാലോ പറമുളക് പിച്ചിട്ട് മന്തി വെക്കാനറിയില്ല,
ഉമ്മക്കറിയോ?
മന്തി അയ്യ ഇവർക്ക്റിയില്ല.
ഉം വങ്ങവാ.
ആ മ വാങ്ങൊന്നുംല്ല അവർക്ക് മന്തിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ അറിയില്ല. അവരൊന്നും വാങ്ങില്ല. അത് ഞാ ഞാൻ വാങ്ങണം എന്നുണ്ടെങ്കി എൻറെ വീട്ടിൽ പോയിട്ട് ഞാ വാങ്ങിഴക്കുള്ളു. ഇവിടെ അധികം ഇല്ല പോകുയാണെങ്കിൽ കൊറച്ച് ദൂരം പോണം. ഈ പഴനീന്നൊക്കെ പറയും ആഹ് അവർക്കറിയില്ല. അൽഫാമ്മക്കുണ്ട് മന്തിനെ പറ്റിയിട്ട് അവിടെള്ളരു ക അത്ര ഇതില്ല പിന്നെ കോയമ്പത്തൂർ ഭാഗം അവിടെയൊക്കെ ഉണ്ടാവും മന്തി.
ഉം മന്തി കഴിച്ചിട്ടേ ഇല്ല ഉമ്മ ഉമ്മ ഒന്നും അമ്മായിമ്മ.
അയ്യ അമ്മായിമ്മ കഴിഞ്ഞിട്ടെ ഇല്ല പക്ഷെ മന്തി ആ അവര് കഴിച്ചിട്ടുണ്ട്.
ആഹ്
നാളെ എന്റെടൊപ്പം വരുമ്പം വാങ്ങും.
ആഹ് അപ്പൊ കഴിക്കൂലെ?
ഉം പിന്നെ ഇവടെ അട്ത്തോണച്ചാ ഇപ്പൊ എങ്ങനെയാ പറയാം. ഒരു പ ഒര് ഇരുപത് കിലോമീറ്റർ പോണം.
ആഹ്
അത് വാങ്ങാൻ മേണ്ടി പിന്നെ എന്തിനാ മെനക്കെട്ട് പോണ് എന്തങ്കിലും അത്യാവിശ്യ കാരണ ത്തിന് വാണം പോകുകയാണെങ്കിൽ മാത്രം വാങ്ങും കഴിക്കും അല്ലാണ്ടൊന്നും വാങ്ങില്ല.
ആഹ്
അപ്പ അതും അത് വാങ്ങാൻ ഇഞ്ഞിപ്പൊ ഇര് ഇരുപത് കിലോമീറ്റർ പത്ത് മുന്നൂറ് രൂപയ്ക്ക് ചെ ചെലവ് ചെയ്ത് പോണ്ടേ.
അഹ് ശെരിയാ ഉം. ഹസ്ബൻ്റിന് ഇഷ്ടാ മന്തി?
അവരിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ടേ ഇല്ല പറയും. മസാലിം കമ്മിയല്ലേ അയില്?
ആഹ് ഓക്ക് ഭയങ്കര ഇഷ്ടാ. അങ്ങനെല്ല അത് ഭയ മന്തി ഭയങ്കര ഇഷ്ടാ.
ആഹ് എനിക്കിഷ്ടമാണ് ട്ടൊ എനിക്കിഷ്ടപ്പെട്ടു.
ആഹ്
എൻ്റെ മകനിക്ക് ഇഷ്ടപ്പെട്ടു അവനിക്ക് അത്ര എരുവില്ലാത്തൊക്കെ കഴിക്കണെ ഭയങ്കര ഇഷ്ടാണ്.
ഉം
അവനിക്ക് ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ നന്നായി കഴിക്കും. സാധാ ചോറ് എ ർച്ചി കഴിക്കും എർച്ചികൾ കഴിക്കും മീൻ അങ്ങനെ കഴിക്കില്ല. മീനിന് വക്കാണോണ് കഴിക്കടാ കഴിക്കടാ പറഞ്ഞിട്ട് ഞാനും ഓനും.
ആഹ് സാധാമാരിന്നെ ഡാമിൽ വാങ്ങും പക്ഷെ മത്തിയൊന്നും അധികം വരില്ല. ജിലേബി, കട്ട്ള ഇമ്മാതിരി ഉള്ളത് ഡാമി പോയി വാങ്ങും അല്ലെയ് കടയി പോയാണ്ട്. ഡാമ് കൊറച്ച് ആഹ് ഇതില്ലേ കരിമീന്
ആഹ് കരിമീൻ ആഹ്
ഉം അയിനിയാണ് ജിലേബിന്ന് പറയ ഞങ്ങളഅവടെ.
ഹേ പിന്നെ പ്രോൺസൊക്കെ ഇണ്ടോ ആഹ്? മറ്റേ പഞ്ഞീനല്ല എന്താ ചെമ്മീന്.
ആഹ് ചെമ്മീനൊക്കെ ഉണ്ട് ഇവടെ ഇല്ല ഇവടെ കണ്ടിട്ടില്ല പക്ഷെ മാർക്കറ്റിലൊക്കെ ഉണ്ട്.
ഏഹ്
ഈ ഭാഗങ്ങളിലില്ല കേവളിൽ ആഹ് പക്ഷേ നല്ല റേറ്റും അല്ലേ? ഒന്ന് ഒര് ഒന്ന് അരക്കിലോ മുന്നൂറ് റുപ്യ അങ്ങനെയാ പറഞ്ഞേ.
ഉം പിന്നെ വെച്ച കാണൂല്ല കുഞ്ഞു സാധനയോണ്ട്
ആഹ് വെച്ചാ ഒരിത്തിരീ ഇണ്ടാവും കഴിക്കാ ഒരാൾക്ക് കഴിക്കാനും കൂടി ഉണ്ടാവില്ല.
ആഹ് നല്ലോം പൈസ ചെലവാക്കി വാങ്ങണം കൊറേ വാങ്ങണം. ചെമ്മീൻ ബിരിയാണി
ഉം ഉം ആഹ് കേട്ടിട്ട്ണ്ട് അതൊന്നും കഴിച്ചിട്ടില്ല.
ചെമ്മീനോണ്ടൊക്കെ ബിരിയാൻ വെക്കും.
ആഹ് പക്ഷെ വാങ്ങി കഴിക്കണംന്ന് ആഗ്രഹംമുണ്ട് കേട്ടോ, ചെമ്മീൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി മീൻ ബിരിയാണിയ ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് എന്താണ്? എന്താണ് മീൻ ബിരിയാണിവെക്കണ ഒരു ഇതില്ലേ മീൻ
മീൻ ബിരിയാണി
ചൂരയാ ചൂര എന്തോ പറയും, അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കും.
ആ
അതില് ബിരിയാണി വെക്കുംന്ന് പറയണ് ഇവിടെ തിരുവനന്തപുരം കാര് എൻ്റെ അനിയത്തിന്റെ ഹസ്ബൻ്റ് പറയും. അയിലൊക്കെ ബിരിയാണി വെച്ച നന്നായിരിക്കുന്ന്.
ആഹ് കരിമീൻല് വെക്കുവോ ബിരിയാണിയില്ലല്ലോ?
അയ്യ അതൊന്നും വെക്കാനാവില്ല അയില് നെറയെ മുള്ളുള്ളതല്ലേ.
ആ കരിമീൻ ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ടാ ആഹ് അറിയത്തില്ല.
ആഹ് നങ്ങൾടൊടെ തിരം അത് തിരുവൻന്തപുരംകാരും പറയും കഴിച്ചിട്ടില്ല്യാന്ന്.
ആഹ് ഇവിടൊന്നും അങ്ങനെല്ല.
ആഹ് ഷെ ഞങ്ങളക്കെ വാങ്ങും അവരാരും കഴി ക്ക്ള്ള അന്ന് നങ്ങടെ അവടെ വന്നിട്ടുണ്ടായിരുന്നേ ഇതാണ് വാങ്ങിയത് കരി മീൻ വാങ്ങി കൊടുത്താ അവര്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതവര് കഴിക്കില്ലാത്തത്. അതെന്താണന്നും കൂടി അറിയില്ല പറഞ്ഞു. ന്നാ അത്രേം മീന് കണ്ടെ അല്ല ത്ര മീന് കഴിക്കണവരും മീന് അറിയണവരും അവരു പറയുമ്പളേ നമുക്കതിശയമാണ്. അപ്പിത് വാണെ പൊഴയിന്ന് കിട്ടണതായിരിക്കും.
ആഹ് ആണ്.
ത്തില് പൊഴയില് കടലി കിട്ടാൻണ്ട് പൊഴേല് കൊളത്തിലക്ക കിട്ടണതായിരിക്കും ഡാമിലെക്കെ.
അവടെ ഡമുണ്ടോ?
ആഹ് കൊർച്ച് അടുത്താണ് ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്റർണ്ട് ഡാം അടുത്തന്നെയ കൊഴ ഇപ്പൊ ഡാമ് അത്ര വല്ലാണ്ട് ഇതൊന്നുല്ല മീന് മാർക്കറ്റാണ് അവിടെ.
ആഹ് അവിടുന്നാ മീൻ മേടിക്കാറ്?
എന്താ?
അവിടന്നാ മീൻ വേടിക്കാറ്?
ആഹ് ശെരിട്ര.
ആഹ് ഓക്കെ.